ഹലോ ആഹ് നമസ്കാരം
നമസ്കാരം എന്താ പരിപാടി വീട്ടിലാണോ
ആഹ് വീട്ടിലാണ്
സുഖല്ലേ
ആ സുഖാണെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവ്ണ്ട്
ആഹ് ആ ഞാനീ മഴായിറ്റെ ഇപ്പ ഈ ജൂൺ ജൂലൈ മാസങ്ങളാണല്ലോ പ്രകൃതിയും മണ്ണിടിച്ചിട്ടൊക്കെ ആയിട്ടേ ഞാ മ്മളെ കുന്നുമ്പലാണ് നമ്മളെ പെരെള്ളത്
അഹ് ആഹ് ഈ ജൂൺ ജൂലൈ എന്ന് പറയുമ്പ തന്നെ അമുക്ക് സ പൊതുവെ പേടീള്ളൊരു സ സമയാണ്
ആഹ് അതെ അതെ പ്ര പ്രത്യേകിച്ച് നമ്മളെ കേരളക്കാർക്ക് രണ്ടാതിരത്തി പതിനെട്ടിന് ശേ രണ്ടായിരത്തി പതിനെട്ട് ശേഷം നമ്മളെ കേരളത്തില് എല്ലാരും ഇതുപോലെയുള്ള ജൂൺ ജൂലൈ മാസങ്ങള് അല്ലാന്ന്ണ്ടെങ്കില് പ്രകൃതിയൊകെ നമ്മ നന്നായി പേടിക്കാണ്
ഉം ഉം ഉം
എന്താ ങ്ങളെ നാട് കുന്നും പുറത്താണോ? ഇതുപോലുള്ള മയക്കാലത്ത് പ്രശ്നങ്ങൾ എന്തെലും ണ്ടോ?
മഴക്കാലത്ത് പ്രശ്നംന്ന് പറയുമ്പോ എന്റെ വീട് ഒരു പാടത്തിന്റെ സൈഡിലായിട്ടാണ് വരുന്നത് പാടത്തിന്റെ വക്ക ടുത്തറി പാടം നമ്മുടെ തൊട്ടപ്പുറത്ത് പാടായിട്ടാണ് അപ്പൊ നമുക്ക് മഴ ഈ മഴക്കാലം ഈ രണ്ട് മൂന്ന് മാസങ്ങൾ ഭയങ്കര പേടിയാ കാരണം ആ റോഡ് നിന്നുള്ള വെള്ളം ഫുള്ള് എൻ്റെ വീടിന്റെ മുമ്പിലൂടെ വന്നിട്ടാണ് പാടത്തേക്ക് പോവുക അപ്പോ ഞങ്ങൾ ആ പ്രളയം ഇണ്ടയി കഴിഞ്ഞ പ്ര കഴിഞ്ഞ പ്രാവശ്യം ആ പ്രളയം ഉണ്ടായ സമയത്തൊക്കെ എന്റെ വീടിന്റെ സി റ്റോട്ട് വരെ വള്ളം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ നല്ല മഴ പെയ്ത സമയത്ത് ഞങ്ങളടെ കെണറ് ഈ പാടത്തിന്റെ സൈഡിൽ ആണ് വീട് കുറച്ച് ഉയരത്തിലാണ് പാടത്തിന്റെ സൈഡിലാണ് തന്നെ കുറച്ച് ഉയരത്തിലാണ് വീട് ആ കെണറ് ഫുള്ളയിട്ട് ഇടിഞ്ഞു പോയിട്ട് കല്ല് ഫുള്ള് പടുത്തിട്ടുണ്ടായിര്ന്നു പടവടക്കം പോയിട്ട് ഫുള്ള് മൂടിയ നിര നിരത്തിന്റെ ഒപ്പ ആക്കി പിന്നെ ഞങ്ങള് കിണറ് കുഴിക്കണ പോലെ ആദ്യക്കന്ന് കിണറ് കുഴിച്ചിട്ട് അങ്ങനെയൊക്കെ വല്യ ദുരന്തങ്ങളൊക്കെ ഉണ്ടായതാണ് ഈ വയനാട് ദുരന്തം ഉണ്ടായല്ലോ വയനാട് ദുരന്തത്തിന്റെ അന്ന് രാവിലെയാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് ആ എല്ലാ വർഷ വും എല്ലാതും ആ ജൂൺ ജൂലൈ ആ മാസ ഓക്ക ആകൂമ്പഴേക്ക് ഞങ്ങക്ക് ഭയങ്കര പേടിയാ അതിന് ശേഷം പിന്നെ ഞങ്ങളിപ്പോ റിങ്ങ് ഇറക്കി ഇപ്പോ കിണറൊക്കെ ഉപയോഗ ഉപയോഗിക്കുന്ന രീതിയിലാ ക്കിയിട്ട് ഇപ്പൊ വലിയ കോഴപ്പില്ലാതെ അങ്ങനെ പോകണ്ട് മഴ പെയ്തു കഴിഞ്ഞാല് പാടം ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞ് അതൊക്കെ എപ്പോഴും ഞങ്ങൾക്കൊരു പേടിയാണ് ആ മഴക്കാലംന്ന് പറയുന്നത് ഇപ്പോ പ്രത്യേകിച്ചും പിന്നെ ഈ കു ചെറിയ കുട്ടികൾക്കെങ്കിൽ അവരൊക്കെ പാടത്ത് പൂവാണെങ്കിൽ ഓകെ പാടൊക്കെ ഫുള് നെറഞ്ഞോണ്ടി ര്ക്കാക്കാരം അപ്പൊ ഭയങ്കര പേടിക്കേണ്ട എന്താ വെച്ചാല് എല്ലാർക്കും ഭയങ്കര പേടിയുള്ള സമയാണ് അതൊക്കെ മഴ പെയ്യാന്ന് പറഞ്ഞാല് പിന്നെ അത് മാത്രല്ല എന്റെ വീട്ടിന്ന് നോക്കിയാല് പുഴ കാണാൻ കഴിയും എന്റെ വീട് ഒരു പിന്നെ പുഴയുടെ അവിട്ന്ന് ഏകദേശം ഒരു അര കിലോ അര കിലോമീ റ്റര് ണ്ടാവില്ലാ മുന്നൂറ് മീറ്റർ അടുത്തയിട്ടാണ് അത് ഈഈ പാടങ്ങനെ നേരെ പോയി ചെല്ലാണത് പാടത്ത് ചെല്ലണത് അപ്പൊ ഞങ്ങടെ വീടിന്റെ അവിടെനിന്നല് ഇങ്ങനെ പുഴങ്ങനെ ശരിക്കും കാണാൻ കഴിയും പാ നല്ല പ്രളയം ഉണ്ടായ സമയത്ത് ഏകദേശം എൻ്റെ വീടിന്റെ അടുത്ത് വരെ പുഴ കയറി കയറി കയറി അതായത് ഒരു ഇരുന്നൂറ് മീറ്ററോളം ഇങ്ങോട്ട് പുഴ ഇങ്ങോട്ട് നീങ്ങി വന്നിട്ടുണ്ടായിരുന്ന് ഞങ്ങടെ പാടത്തിലൂടെ അങ്ങനെ വന്നിട്ട് അത് തന്നെ എന്താപ്പോഴേക്ക് അങ്ങട്ട് ആ ഭാഗത്തേക്ക് പോലും പോകൻ പറ്റാത്ത രീതിയില് അത്രക്ക് വെള്ളം വന്നിട്ട് ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സമയമായിരുന്നു അത് അതൊക്കെപ്പോ നമുക്ക് മറക്കാൻ കഴിയാത്ത വയനാട് ദുരന്തം പോലെ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യണത് ഓക്കെ. നിങ്ങക്ക് എന്തേലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ
ആഹ് നിങ്ങള് പറഞ്ഞപ്പോ ഞാൻന്ന് ഓൾറെഡി പറ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങടെ വീടുനുള്ളത് കുന്നിൻ മുകളിലാണ് നമ്മ ടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും അതിനുശേഷം ഉണ്ടായ മഴക്കാലങ്ങളിലൊക്കെ നമ്മള് ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തിലുണ്ടായ പ്രളയത്തിന് ശേഷം നമ്മള് ജനങ്ങളെല്ലാരും ജൂൺ ജൂലൈ മാസങ്ങള് നന്നായി പേടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ മ മഴക്കാല ത്ത് പ്രത്യേകിച്ച് ഈ മണ്ണടിച്ചില് കുന്നടിച്ചില് ഇതൊക്കെ നമ്മടെ ഈ മലപ്രദേശങ്ങളാണ് കാര്യമായിട്ടുള്ളത് പിന്നെ നിങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാടങ്ങളിലാ ആ നിരപ്പായ സ്ഥലങ്ങളി ആൾക്കാ ർക്കാണ് ഇതുപോലെയുള്ള വെള്ളപൊക്കം വന്നിട്ടും അതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് രണ്ടായിരത്തിപതിനെട്ടിൽ നമുക്കറിയാം നമ്മളൊക്കെ കേരളം ഒന്നും എല്ലാരും ഞെട്ടിയ ഒരു വെള്ളപ്പൊക്കമായിരുന്നു അന്ന് ഉണ്ടായത് പിന്നെ അതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ വയനാട് ഇണ്ടായ കുന്നടിച്ചിൽ കവളപ്പാറ ദുരന്തൊക്കെ നമ്മള് ഏറെ ഓർ ക്കേണ്ട ഒരു കാര്യമാണ് കാരണം അന്ന് മരണപ്പെട്ട ആൾക്കാരുടെ ശരീരം ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും മണ്ണിനടി നടിയിലാണ് അപ്പോ അത്തരത്തിലുള്ള ഒരു വേദനയ വേദനാജനകമായ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു മഴ ക്കെടുതിയാണ് നമ്മള് അന്ന് കണ്ടത് നമ്മളെ കേരളത്തിന്റെ ഭൂപ്രകൃതി തന്നെ അങ്ങനെയാണ് ചില പ്രദേശങ്ങള് നല്ല കുന്നും മലകളായിട്ട് ചില പ്രദേശങ്ങൾ ഇതുപോലെയുള്ള ജലനിലപ്പുള്ളതും ചില പ്രദേശങ്ങളൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിന്റെ ഇടയിലായിട്ടുള്ള പരന്നുള്ള ഭാഗങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂ പ്രകൃതി എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഇതുപോലെയുള്ള നല്ല മഴ വരുമ്പോളൊ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നല്ലൊരു കാറ്റടിച്ചാൽ തന്നെ നമ്മള് പേടിക്കേണ്ടെ ഒരു ആൾക്കാരെ നമുക്കറിയാം ഇപ്പം നമുക്കറിയാ ഈ പ്രാവശ്യം മഴ മഴക്കാലം വരുന്നതിന് മുൻമ്പ് തന്നെ നമുക്ക് സർക്കാരിന്റെ ഭാഗത്ത് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ നല്ലൊരു മ മയ പ്രതീക്ഷിക്കാം അപ്പൊ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ നമ്മൾ ഏകദേശം റെഡി ആക്കീട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യസ കാര്യങ്ങളൊക്ക നമ്മള് അധ്യാപകരൊക്കെ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുന്നിട്ട് അവിടുന്ന് അധ്യാപനം നടത്തുന്ന രീതിയിലായിരിക്കും തൊക്കെ നമുക്ക് ആദ്യമെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയിരുന്നു നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യ നമ്മുടെ മനസ്സാൽ നമ്മൾ തയ്യാറായിരുന്നു പക്ഷെ മുമ്പുള്ള കാര്യങ്ങളും നമുക്ക് നമുക്ക് അറിയാം കാവളപ്പാള ദുരന്തം കഴിഞ്ഞ പ്രാവിശ്യം വയനാട് ദുരന്തം നടന്നത് എന്താന്ന് വെച്ചാല് ഇത്പോലെയുള്ള നമ്മുടെ സർക്കാര് ഭാഗത്ത് നിന്നു ഈ കൃത്യമായ മുന്നറിയിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് അവർ ആദ്യം ഒരു രണ്ട് മണി പന്ത്രണ്ട് മണിയായപ്പോ അവര് ഒച്ചക്കേട്ട് പേടിച്ചെങ്കിലും വീണ്ടും ഉണ്ടായ മൂന്ന് മണിക്ക് ഉണ്ടായ ഒരു സമയത്ത് അല്ലെങ്കിൽ ആഹ് ഒച്ചത്തില് പ്രളയത്തിലാണ് അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കത്തിലാണ് അവിടെ ഒന്നായിട്ട് ഒലിച്ച് പോകണ്ട ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ട് കണ്ടത് അപ്പൊ അത്തരത്തില് നമ്മുടെ കേരളത്തില് ഇപ്പോ നമുക്ക് ഈ പ്രളയങ്ങള് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭു ഭു ഭൂമി പ്രഭരമായ കെടുതികളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ യുവാ യുവാക്കളെ എടുത്ത് പറയേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിന്റെ യുവാക്കൾ എന്തിനും സന്നദ്ധരായ യുവാക്കളാണ് അവരു അടുത്തുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അവരുടെ സാമ്പത്തികവും ശാരീരികവും സാമൂഹികമായ സഹായ സഹായങ്ങളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്ത ങ്ങളിലും ദുരിതങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിലുള്ള അവർക്കുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഓരോ ആനുകൂല്യങ്ങളും നമ്മൾ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്
തീർച്ചയായിട്ടും എനിക്ക് ഇതൊക്കെ പറയുമ്പോ നിങ്ങള് പറഞ്ഞപ്പോൾ എനക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് കാരണംന്ന് വെച്ചാല് ആ സമയത്ത് യുവാക്കൾക്ക് യുവാക്കളും അതുപോലെ മത്സ്യത്തൊഴിലാളികളും ഈ പിന്നെ കേരളത്തിന് വേണ്ടിട്ടും വയനാട്ടിന് വേണ്ടിട്ടും പ്രവർ ച്ചത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ആലപ്പുഴയിലൊക്കെ ഒരുപാട് വെള്ളം കയറിയ സമയത്ത് ഹെലികോപ്റ്ററിൽ വരെ നമ്മള് സഹായം കൊടുത്തതായിട്ട് കണ്ടു അതുപോലെ തന്നെ ഞമ്മള് എന്തൊരു കാര്യത്തിലും ഇതിനൊക്കെ ഞമ്മള് ഞമ്മള് ഇതൊക്കെ ഞമ്മ ചിന്തിക്കുമ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ ഒക്കെ നടക്കുമ്പോൾ അതിനൊക്കെ ബേക്കിൽ വലിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളിപ്പോ ഈ മലകൾ ഇടിച്ചിട്ടും എന്താ നിരപ്പാക്കിയിട്ടും ബിൽഡിങ്ങുകളും മറ്റും കയറ്റുമ്പോൾ നമ്മൾ അതൊക്കെ അതിന്റെ ഭാ ഗമാണ്ന്ന് ആലോചിക്കണം ഇത് പറഞ്ഞിട്ടില്ലേ ഈ എന്താ ഓരോ മലകളും ഓരോ ഭൂമിയുടെ ആണി കളാണെന്നാ പറയപ്പെടുന്നത് അത് ഓരോ ആണികൾ നമ്മള് ഇങ്ങനെ ഓരോ മല ഇടിച്ചിട്ട് നമ്മള് ഇങ്ങനെ നിരത്തുന്ന സമയത്തും അതൊന്നും ഭൂമിയുടെ ഓരോരോ ആണികൾ പറിച്ചുകൊണ്ടിരിക്കയാണ് ആണികൾ എത്രത്തോളം പറിക്കണോ അത്രത്തോളം നമ്മള് ഭൂമി അതിന്റെ ആ ഭൂമി നിലത്തുന്ന് ഭൂമി ഏഹ് വിട്ട് നിക്കുകയാണ് നമ്മള് ഓരോ ആണികള് പറിക്കുന്ന പോലെയാണ്ന്ന എന്താ പഴമക്കാര് പറയാറുള്ളത് അതുപോലെ തന്നെ ഇതിന് നമ്മള് നല്ല മുൻകരുതല് എടുക്ക തന്നെ വേണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ വീടിന്റെ അവിടെ അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായ സ്ഥലാണ് ഞങ്ങള് പലപ്പോഴും ഞങ്ങക്ക് ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവാറുണ്ട് കാരണം ഈ ഞങ്ങള് പിന്നെ ഈ ഡാം ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അത് കാരണത്താല ഡാം തുറക്കുമ്പോ ഒക്കെ മുന്നറിയിപ്പ് തരികയും ഞങ്ങളൊക്കെ അവിന്ന് മാറി താമസിക്കുക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഫാമിലിയുടെ ഞങ്ങള് കുടുംബക്കാരുടെ വീട്ടിലേക്കും മറ്റൊക്കെ മാറി താമസിക്കുക വരെ ചെയ്തിട്ടുണ്ട് കാരണം അത് ഒരു മുൻകരുതലും ഇല്ലാത്ത രീത സ്ഥിതിയില് അത് നമ്മളെ വയനാട് ദുരന്തൊക്കെ വളപ്പാറ ദുരന്തം എന്നൊക്കെ പറയുമ്പോ അതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് വന്നാറന്ന സംഭവമാണ് അത് നമുക്ക് ഒരാൾക്കും ന അറിയാൻ കഴിയാത്ത രീതിൽ പെട്ടെന്ന് മലയിടിഞ്ഞ ഒരു പെട്ടെന്ന് നമുക്ക് ഒരു ഒരു രാത്രി കൊണ്ട് എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാവാണ് ചെയ്തത് അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കില് സർക്കാന്റെ ഭാഗത്ത് നിന്നോ അതിനെ കുറിച്ച് ഒരു നമുക്ക് ഒരു ഒരു ഒന്നും പറയാൻ കഴിയില്ല കാരണം അങ്ങനത്തെ ഒരു ദുരന്തമാണ് അവിടെ അന്ന് ഉണ്ടായത് അതിന് വേണ്ടിട്ട് പിന്നെ നമുക്ക് ചെയ്യൻ കഴിയുന്നത് വെച്ചാല് ഗവൺമെന്ന്റെ ഭാഗത്ത് പരമാവധി സഹായങ്ങൾ എത്തിച്ച കൊടുക്കുക എന്നുള്ളതാണ് താമസ സൗകര്യംമാണെങ്കിലും ഭക്ഷണത്തിന്റെ സൗകര്യം ആണെങ്കിലും അതുപോലെ വസ്ത്രത്തിന്റെ സൗകര്യങ്ങളാണെകിലും കേരളക്കാര കേരളത്ത് കേരളക്കാരുടെ സ്നേഹം നമ്മൾ അന്ന് കണ്ടതാണ് കവളപ്പാറ ദുരന്തണ്ടായ സമയത്ത് ഓരോ നാട്ട്ന്നും കേരളത്തിന്റെ പുറത്തുന്ന് പോലും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും മറ്റുമായി ന്നട്ട് അവിട പിന്നെ ലോഡ് ലോഡായി കയറ്റി വന്ന് അവർക്കുള്ള സഹായം നമ്മള് മാധ്യമങ്ങളിലൂ നമ്മള് മറ്റുള്ള പിന്നെ ടെലിവിഷനിലൂടെ കണ്ട് കണ്ടണ്ട് കഴിഞ്ഞതാണ് നമ്മ എത്രത്തോളം നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്ന്നോക്കെ നമുക്ക് അതിന് മനസിലാക്കാം അതുപോലെ തന്നെ അതിന് വേണ്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നുന്നത് ഗവൺമെന്റ്ണല്ലോ ഗവൺമെന്റിന്റെ ഭഗത്ത് നല്ലൊരു സപ്പോർട്ട് തന്നെണ്ടായിട്ടുണ്ടന്നതാണ് എനിക്ക് പറയാനുള്ളത്
അതെ അതെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെയുള്ള എന്ത് കെടുതി വന്നാലും എന്ത് ദുരന്തം വന്നാലും നമുക്കറിയാം കുറച്ചമുമ്പ് കരിപ്പൂരി വിമാനത്താവളത്തിൽ അപകട ഉണ്ടായത് ഇതു പോലെ എന്ത് ദുരന്തം വന്നാലും പ്രകൃതി ദുരന്തം മാവട്ടെ മറ്റെന്ത ദുരന്തമാവട്ടെ മലയാളികളുടെ ഒരു കൂട്ടുകെട്ട് നമ്മൾ അപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അപ്പ ഇങ്ങള് നേര ത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദുരന്തങ്ങൾ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പരിണിത ഫലമായി ട്ട് വരുന്നത് ഇതിനൊരു അതിന് ശേഷം വരുന്നത് വെചാല് ഏഹ് കൂടുതൽ പകർച്ചവാദികൾ അല്ലെങ്കി നമ്മുടെ കുട്ടികൾക്കുള്ള കൃത്യം അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർക്ക് വയസ്സായവർക്കുള്ള പകർച്ചവ്യാധികൾ അതുപോലുള്ള രോഗങ്ങളാണ് അപ്പൊ ഇതിനൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രളയം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജൂൺ ജൂലൈ മാസങ്ങൾ വന്നാൽ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒക്കെ വളരെ സജീവമായിട്ട പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആരോഗ്യ വകുപ്പും ഇത്തരത്തിലുള്ള യു യുവാക്കളും ഇതുപോരെ ഇതുപോലെ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു സർക്കാർ ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകതയും കേരളത്തിലെ മലയാളികളുടെ ഒരു ധൈര്യവും ഞമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലേ തന്നെ ഇത്പോലുള്ള നിങ്ങൾ നേര ത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ മലകൾ അല്ലെങ്കിൽ ഓരോ കുന്നുകളാണ് നമ്മുടെ ഇതിന്റെ നമ്മുടെ നാടിന്റെ ആണി എന്നുള്ളത് പക്ഷെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ പ്രളയങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യര് തന്നെ വരുത്തി വെക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഇപ്പൊ ഇതുപോലെയുള്ള വൻകിട മരങ്ങളുണ്ടാവും നല്ല അടിവേരുള്ള മരങ്ങളുണ്ട് ഈ മരങ്ങളൊക്കെ എന്തിനാണ് ദൈവം സൃഷ് ട്ടിച്ചു തരുന്നത് ഇതുപോലെയുള്ള മണ്ണടിച്ചിൽ അല്ലെങ്കിൽ കുന്നിടിച്ചിൽ എന്നൊക്കെ നമ്മടെ സംരക്ഷിക്കാനും അത് തടയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മനുഷ്യര് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ എന്താ വെച്ചാൽ അവരുടെ ഇപ്പൊ ഒരു നിമിഷത്തെ സാമ്പത്തിക നേട്ടത്തിന് വേ ഇതുപോലുള്ള മരങ്ങൾ അതുപോലുള്ള കുന്നിടിച്ചിലുകൾ പാടങ്ങൾ നികത്തി വൻകിട കെട്ടിടങ്ങൾ ഉണ്ടാ ഇതിലൊക്കെ അവർ മുഴുകാണ് അപ്പൊ അവർക്കുള്ള ലക്ഷ്യം എന്താ വെച്ചാൽ അവർക്ക് ഒരു നേരത്തെ സാമ്പത്തിക നേ ട്ടം മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാൽ അവരുടെ ഇതിന് ശേഷമുള്ള അവരുടെ അഹ് ഇതിന്റെ അനന്തരഫലം ണ് ഇതിന്റെ ബാക്കി എന്താണ് ഇതിനോടുള്ള ബുദ്ധിമുട്ട് ആരാണ് അനുഭവിക്കുന്നു അവർ ചിന്തിക്കുന്നില്ല അവർക്ക് ശേ ശേഷം വരുന്ന തലമുറകൾ അവരു ടെ മക്കളാവട്ടെ അവരുടെ പേരമക്കളാവട്ടെ ഇവരാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നി ല്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഒരു കെടു തികൾ നമുക്ക് കാണാൻ കഴിയാ എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുന്ന് അല്ലെങ്കില് ഭൂപ്രകൃതിയെ സംരക്ഷിക്കുന്ന നമ്മുടെ വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ശിക്ഷാ നടപടി കൃത്യമാ ഒരു സ്ട്രക്ച്ചർ അല്ലെങ്കിൽ ഒരു ഘടന ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെയും കേരളത്തിന്റെ ഭാവിയെയും നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനും രോഗവിമുക്തമായിട്ടുള്ള കേരളത്തിൽ നമു ക്ക് നയിക്കാൻ കഴിയുള്ള എന്നതാണ് അതുപോലെ യുവാക്കൾക്ക് ഇതിലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കണം വാഹനങ്ങൾക്കുള്ള പ്രത്യേ മായാ അനുമതി നമ്മൾ കൊടുക്കണം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോ ഉള്ള നല്ല മോഡിഫൈഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടുന്നുണ്ടെങ്കിലും അത് റോഡിൽ ഇറക്കാൻ അല്ലെങ്കിൽ പാതയിൽ ഇറക്കാനുള്ള അനുമതി ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യണ്ട ഒരു വിഷയമാണ് മറ്റൊരു സമയത്ത് നേരിട്ട് കാണുമ്പളൊ അല്ലെങ്കിൽ മറ്റൊരു സയത്ത് വിളിക്കുമോ ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്നു
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതോട കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ നമ്മളിപ്പോ ഇതൊക്കെ സംസാരിക്കുമ്പോഴും കേരളത്തിന്ന് ള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ നമ്മളിപ്പോ ഷോളയാർ എന്ന് പറഞ്ഞ സംഭവമായി താരതമ്യം ചെയ്യന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജന ജനത എത്രത്തോളം പ്രബുദ്ധരാണന്ന് ഉള്ള നമു അത്രത്തോളം നമ്മളായിനോട് ആത്മാർത്ഥം കാണിച്ചിട്ടുണ്ടോ നമുക്കതിന്നു മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഇപ്പോ ഇതിനെക്കുറിച്ച് പുതിയ സംസാരം തുടങ്ങി, അപ്പോൾ നേരിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പൊ വീ എവിടെച്ചും കാണാൻ കഴിയട്ടെ നമുക്ക് വീണ്ടും കാണാൻ യാത്രയൊക്കെ കഴിഞ്ഞു. സുഖമായിട്ട് വരും നമുക്ക് നേ
ഓക്കെ ഓക്കെ ഓക്കെ നന്ദി നന്ദി